ഹലോ?
ആ കേൾക്കാമോ?
ആ കേൾക്കാം. എന്താ വർത്തനൊക്കെ? ഉം ഉം ഇവടെ ഉം അലക്കലൊക്കെ കഴിഞ്ഞിങ്ങനിരിക്ക കുളി കുളിക്കാണ്ടെയ്നി.
ആ വെയിലുണ്ടോ അങ്ങോട്ടേക്ക് അതോ മഴയാണോ?
ഇന്ന് വെയിലൊന്നില്ല.
ഏ ഞങ്ങക്ക് രാവിലെ നല്ല വെയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ കൊറച്ചു മുന്നെ ഭയങ്കരായ്ട്ട് മഴ പെയ്തു.
ആ അഹ്ശരി ഇന്ന് മഴയുല്ല വെയിലുല്ല അങ്ങനെ ന്ക്ക.
ഇവടേ കാലാവസ്ഥയൊക്കെ തോന്നുന്ന പോലെ ഒരു
റ്റി അലക്കാൻ പറ്റില്ല അപ്പൊന്ന് ക്ക് കൊർച്ച് തോനെ ണ്ടായിനി. അപ്പം അലക്കിട്ട് എതായാലും ആ
ആ ഈ മഴ ഇങ്ങനെ മാറി മറിഞ്ഞ് ഇപ്പൊ ശരിക്കും മഴക്കാലാണ് പക്ഷെ ചെല സമയത്താണെങ്കില് ഒട്ടും മഴ പെയ്യുല്ല ചെല സമയത്ത് മഴ പെയ്യും ചെയ്യും.
ഉം അങ്ങനന്നെ വെയില് കാണുമ്പോ അങ്ങട്ട് വേം അലക്കിട്ടാല്
ആ തോർന്ന് കിട്ടും ഞാൻ തുണിയല്ല അലക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും വിരിക്കാന് ആയപ്പോത്തേനും മഴ പെയ്തു. ഞാൻ പിന്നെ വിരിച്ചിട്ടില്ല ഇനിയിപ്പം ഇവിടെ ഷെഡിൽ എവിടേലും വിരിച്ചിടണം
ഉം പിന്നെ ഫുഡൊക്കായോ?
ആ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന്പ്പം കൊർച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഏ ഇച്ചിരി ചിക്കൻ ഇണ്ടായിരുന്നു അത് ഫ്രിഡ്ജിൽ ഇരിക്ക്ണ്ടായി ഞാൻ കരുതി അത് അഹ്പ്പം കൂട്ടാവെക്ക്യാം എന്ന് വെച്ച്ട്ടാ അതിപ്പോ ദേ അടപ്പത്താ അതിന്റെ ഒ ഒരു ഭംഗി ആരുന്നു
അഹ്ശരി ഇ ചിക്കനെന്താ ചെയ്യല് സാധാരണ?
ഏഹ്
കറിവെക്കല പൊരിക്കലോ?
ആ ആ കറി വെക്ക.
ആഹ്
സാ സാധാ രീതിയിൽ കറി വെക്കും.
ആ ആ ആ ആ ഇപ്പം ക്ലിയർ ഇല്ലേനി എടക്ക് ഉം
ആഹ്
ഉം
ചിക്കൻ എപ്പഴാ അട്പ്പത്തായി ഇനിയിപ്പ ഹാ ഇച്ചിരി കഴിയും ഒന്നായി വന്നേനി ഒരു ഒന്നരേക്ക ആവുംമ്പത്തേനും കഴിക്കാനാവും
ആഹ് ഇന്ന് ഇവിടെയും ചിക്കനന്നെ ചിക്കൻ പൊരിക്കാന്ന് വിചാരിച്ച്
ആഹ് ഞങ്ങക്ക് ആ ഇന്നിപ്പം മോര് കറി വെക്കാന്ന് വിചാരിച്ച് പിന്ന ഇത് കഴിഞ്ഞു ഇപ്പൊ അതിനൊള്ള കഷ്ണങ്ങളൊന്നുല്ല പിന്നെ കഷ് കഷ്ണം ഒള്ളത് പിന്നെ കുമ്പളങ്ങി അടുപ്പൊണ്ട് കാര്യം പർഞ്ഞ മരത്തേല് പക്ഷെ അതങ്ങ് പൊക്കത്താ അത് പർ പാടായതോണ്ട് അപ്പൊ ഞാൻ നോക്കിപ്പോ ഫ്രിഡ്ജില് ചിക്കൻ ഇരിപ്പൊണ്ട്
ഏ കൃഷിയൊക്കെണ്ടല്ലേ അവ്ടെ
ആ ഇവിടെ കൃഷി അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങള് ഒക്കെ നമ്മള് ഒണ്ടാക്കി എടുക്കുന്നൊണ്ട്
എന്തൊക്കിണ്ടാക്കല്
ആ പയറ് പാവല് കുമ്പളം ചേന ചേമ്പ് അങ്ങനൊള്ള കാര്യങ്ങളൊണ്ട് പി പിന്നെ അതല്ലാതെ കൊക്കോ ജാതി കാപ്പി അങ്ങനത്തെ കൊണ്ട് തെ തെങ്ങ്
സ്ഥലൊണ്ടോ കൊറേയക്കെ
അപ്പോ ആ ഒരു എമ്പത് സെന്റൊ
അമ്പതോ
അങ്ങനെ എമ്പത്
ഉം ഉം ഉം ആ ശരി ഉം ഉം ആര ആരാ കൃഷിയൊക്കെ നോക്കി നടത്തണത്
ഏഹ്
പണിക്കാള വിളിക്കും എന്തെങ്കിലൊക്കെ ചെയ്യാനുണ്ടെങ്കിലെ വലിയ വലിയ പണികൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കില് നമ്മള് പണിക്ക് ആളെ കൂട്ടും
ആ ആ ആഹ്
പറമ്പൊക്കെ ചെത്തി ക്ലീനാക്കാനും പിന്നെ ഇതിനെ തെങ്ങിനൊക്കെ മേൾ കേറി അതീ തെങ്ങിന് പെട്ടെന്ന് വീട് വെപ്പിക്കും അപ്പതിന് മരുന്ന് ഇടാൻ വേണ്ടിട്ടൊക്കെ നമ്മള് ആളെ വിളിക്കും പിന്നെ ബാക്കിയൊള്ള ചെറിയ ചെറിയ പണികളൊക്കെ വീട്ടിലൊള്ളോരന്നെ ചെയ്യും
ഞ്ഞ ആഹ് ആഹ്
ഉം
പൊർത്ത്ക്ക്ക്ക കൊടുക്കുവോ അങ്ങനൊണ്ടാക്കിട്ട് വിൽക്കാറുണ്ടോ
ഈ ആ ഇതിന് പച്ചക്കറികളൊന്നും അങ്ങനെ വിക്കുന്നില്ല അത് നേരത്തെ ചെയ്യുവാരുന്നു നേരത്തെ പയറും ഇഞ്ചിയൊക്കെ നമ്മള് കൃഷി ചെയ്ത് വെക്കുവാരുന്നു ഇപ്പ അങ്ങനെ ഇല്ല ആ ഇപ്പം ഇ ഇപ്പൊ നമ്മുടെ പറമ്പിൽ മാത്രൊള്ള കൃഷികളെ ഒള്ളൂ ഒരു ഒരു മൂന്നാല് കൊല്ലായിട്ട് നമ്മള് വേറെ പറമ്പെടുത്ത് അങ്ങനെ കൃഷി ചെയ്യുന്നില്ല ഇല്ലെങ്കി ഞങ്ങള് മഞ്ഞള് കപ്പ ഒക്കെ കിട്ടും അപ്പ ഈ മഞ്ഞൾന്റെ ഒക്കെ എടവളയായിട്ട് പയറും ഇഞ്ചിയും നല്ലത് ഏ അന്നേരം പയറൊക്കെ നമുക്ക് വിൽക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മള് കൂർക നടും അതൊക്കെ ആ സമയത്ത് വി ഒലുണ്ട് ഇപ്പൊ തേങ്ങൊക്കെ കൊടുക്കും നമ്മള്. തെങ്ങ് ഹോ കായ്ക്കുന്ന തെങ്ങുകൾ ഒരു അഞ്ചാറെണ്ണം ഉള്ളൂ. പക്ഷെ അതില് പിന്നെ നമ്മള് ഇട്ട് കഴിയുമ്പോ നമുക്ക് മൊത്തത്തില്ൽ വേണ്ട അതെ അങ്ങനെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും. ചീത്തയൊക്കെ ആയി പോകലോ അപ്പൊ നമ്മള് കൊറച്ച് തേങ്ങയൊക്കെ എവിടെേങ്കിലും കൊടുക്കും.
ഉം ഉ ഉ അതാണ് ആ തേങ്ങക്കെ ആടി കിടുലോ വളിച്ചെണ്ണൊക്കെ?
ആഹ അങ്ങനെ നട് ചെയ്യും. ചില സമയങ്ങളിൽ ആട്ടി ആട്ടിയിടിച്ചില്ല കാരണം. ഈ മഴയും വെയിലും നമുക്ക് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം. നമ്മൾക്ക് ഇവിടെ അടുത്ത് മില്ല് ഒക്കെ യുണ്ട്. ആ നീന്ന് തന്നെ മേടിക്കും നമ്മള് ആഹ പി ചില സമയത്ത് നല്ല വൈല്
നല്ല വലയല്ലേ അപ്പൊ മില്ല്ന്നൊക്കെ വാങ്ങിക്കുമ്പോ?
എന്നാലും നമുക്ക് ഉപയോഗിക്കാനുള്ളള്ളതല്ലേ നമുക്ക് നമുക്ക് ഒരു മാസം. ഒരു മൂന്ന് കിലോ വിളിച്ചെങ്കനൊക്കെ മതിയാകവും.
ആഹ ആഹ
ഏ ചിലതഞ്ഞിട്ട് അത് മോക്ഷത്തിന് ഉപയോഗം വരും.
ഏ ഒരു മാസത്തിന് മൂന്ന് കിലോ ഒക്കെ വരെ ഉപയോഗം.
നമുക്ക് ആഹ ഏകദേശം കാരണം നമ്മളെല്ലാം വിളിച്ചെണ്ണല്ല ചെയ്യേ നമ്മള് പാം ഓയിലോ സൺഫ്ലവറോ ഒന്നും ഉപയോഗിക്കില്ല.
അത് ശ ശരി ആ ആഹ അപ്പം വേണ്ടി വരും ഉ ഉ
വേറൊരുയിലും ഉപയോഗിക്കുന്നില്ല അനോരം വെളിച്ചെണ്ണ മാത്രം ആയതുകൊണ്ട്.
ഹെൽത്ത് നല്ല നല്ലോണം നോക്കൂല്ലേ അടെ ഹെൽത്തിനന്.
ആഹ ഇവിടെ നമ്മള് എങ്ങനെയാന്ന് വച്ച കഴിഞ്ഞാ പൊതുവേ ഏ ഗ്രീൻ കറി വെക്കണ പോലെ ഒരു നാടൻ രീതിക്കി പറയില്ലേ ഇവിടെ എല്ലാരും ആ ഒരു രീതിയില ഉള്ളതോ അതുകൊണ്ട് പിന്നെ ഏ പുറത്തും അങ്ങനെയുള്ള പച്ചക്കറികളും ക ഇപ്പോഴൊക്കെയാണ് പുറ പച്ചക്ക മേടിച്ചല ഉണ്ടാക്കുന്നത് നേരത്തെ അങ്ങനെ ചെയ്യട്ടേ ഇല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് കൊച്ച് സ്കൂളിലൊക്കെ പോകുമ്പം തോരനൊക്കെ വെച്ച് കൊടുക്കാൻ പിള്ളേർക്ക്. തെല്ലാം ഇഷ്ടപ്പെടൊന്ന ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ബീൻസും ഒക്കെ മേടിക്കും. പയറൊക്കെ മേടിക്കും ആ പിന്നെ പാവക്കാ കോവല് ഒക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും. ഇപ്പൊ ഒന്നും ഇല്ലാട്ടോ ചോ. അപ്പ ഈ മഴയതുകൊണ്ട് എല്ലാം പോയി. ഇപ്പൊ ആകെ ചീരെ ആ മഴയ എല്ലാം കൃഷിയും പോകും. നമുക്ക് വീട്ടിലേക്ക്. ഉള്ളതാണെങ്കിലും ഈ പാവലിനൊക്കെ പെട്ടെന്ന് കേടു വരുല്ലോ
ആ വെള്ളം അധികം ആയാല് ചീഞ്ഞു പോകുല്ലേ.
ഭയങ്കരമായിട്ട് കേടു വരും നമ്മൾ അങ്ങനെ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലേ. കീടനാശിനികളൾ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പൊ അന്നേരം. ഉം പെട്ടെന്ന് കേ പുഴു
ആ പൂഴുവരിക്കും ആ അപ്പം പൊറ ത്ത് ക്കൊക്കെ കൊടുത്തുടെ കുടുംശ്രീന്റെ വകുപ്പിലൊക്കെ ഇങ്ങനെ നല്ല
അങ്ങനെ നമ്മള് ഒരുപാട്ണ്ടാക്കണില്ല പച്ചക്കറികളൊന്നും അത്രയും കൃഷി ചെയ്യുന്നില്ല പച്ചക്കറികളൊക്കെ ആകെ നമ്മുക്ക് വീട്ടിലേക്ക് എവിടുത്തിട്ടില്ലേ ആ ഒരു രീതിയിൽ എടുക്കുള്ളു ഇപ്പൊ കോവലൊക്കെ ആണെങ്കിലും ആ നട്ട കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇതാവാൻ പാകത്തിന് വീട്ടിലേക്ക് കിട്ടും പിന്നെ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും ഖം ഒരുപാടു ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത വീടുകളിലൊക്കെ അത്യാവശ്യം സാധനങ്ങളുണ്ട്
ആഹ ആഹ് ആഹ് ആഹ്
എല്ലാവരും ചെറിയൊരു രീതിയില്
ഉ ഏ ആ ഭാഗത്തുള്ളവലൊക്കെ ആഹ് അങ്ങനെ കൃഷിനോട് താല്പര്യള്ള
സ്ഥലങ്ങള്ൾ കൂടുതലുണ്ട് ആഹ അപ്പൊ ആ ഉള്ള സ്ഥലത്തിലൊക്കെ എന്തെേലുമൊക്കെ നട്ടും പക്കി
ആഹ് താൽ അതിനോട് താല്പര്യം വേണല്ലോ സ്ഥലമള്ളായിട്ടും ചില ത ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുംണ്ട്
ഉ അപ്പ നമ്മള് ഇത്രയും ചേനയും ഒക്കെ നമ്മള് പറമ്പിൽ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കും നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ അങ്ങനെ വിൽക്കാന് എടുക്കല്ല പിന്നെ വാഴക്കൊല്ലൊക്കെ വിൽക്കൂ കേട്ടോ വാഴ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ് കഴിയുമ്പം വാഴയക്കെ വിൽക്കും വാഴക്കൊലകൾ വിൽക്കും ത്തപൊലയും പിന്നെ ഞാാലിപ്പൂവൻ അങ്ങനെയുള്ളതൊക്കെ
കേങ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ
കിഴങ്ങ് ആർ ചേമ്പ് ആ കപ്പ കപ്പ അതന്നെയാണ് നഞമ്മള് കപ്പന്ന് പറയുന്നത്
ആഹ്
ഇപ്പ പക്ഷെ ഇപ്പ അങ്ങനെ വിക്കാൻ പാകത്തിന് ഉണ്ടാക്കാറില്ല ഈ പന്നിയുടെ ശല്യം ഭയങ്കര കൂ ടുതലാണ് എലിയും പന്നിയും ആഹ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കപ്പയൊന്നും നട്ട് കഴിഞ്ഞാൽ കിട്ടില്ല കപ്പയും ഉഠ ചേമ്പും ചേനയും ഒക്കെയ ഒരിതാ
ഭയങ്കര ടേസ്റ്റ് ആയിനൊക്കെ നമ്മള് സ മ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കണേന നല്ല രുചിയല്ലേ പക്ഷെ ഉണ്ടാക്കി കിട്ടണില്ല ഇതേപോലെ പന്നി വന്ന് കുത്തി പോവാണ്
പന്നിയുടെ ശല്യം ഭയങ്കര കൂടുതൽ പന്നി എലിയിയായിട്ട് കപ്പ പന്നി പിന്നെ ചോടോടം കുത്തി മറിച്ചി ഇടും നമുക്ക് ഒന്നും കിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ വരും എലി അടീന്നു വന്ന് തിന്നിട്ടു പോകും നമ്മളറിയില്ല അങ്ങനെ ഇല്ല നമ്മള് ക കപ്പ പറിച്ച് നോക്കി കഴിയുമ്പം നന്നായിട്ട് നിക്കുന്ന കപ്പ പറിച്ച് നോക്കി കഴിയുമ്പോ
ആ നമ്മൾക്ക് ഉപകാരത്തിനെ പറ്റിയൊന്നും ഉണ്ടാവില്ല
ഒന്നുംല്ല മൊത്തം എലി തിന്നിട്ട് മറ്റേ ഇതിന്റെ കട മാത്രം നിപ്പുണ്ടാവും
ഉം
ഇപ്പ മൃഗങ്ങളെ ഒന്നും ചെയ് ഇതാക്കാൻ പാടില്ലാത്ത കൊണ്ട് ഭയങ്കര ശല്യ പന്നിയാണെങ്കിൽ എലിയൊക്കെ സമാധാനം ഉണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു കഷ്ണങ്കിലും കിട്ടുമന്ന് വിചാരിക്കാം ഇപ്പതി ചോടോടെ കുത്തി ഇളക്കി
അതാണ് പിന്നെ അഹ് നമുക്ക് ഉപയോഗിക്കാനേ പറ്റാത്ത അവസ്ഥവും
ആഹ് നമുക്ക് ഒട്ടും ഉപയോഗിക്കാൻ അതുകൊണ്ട് ഭയങ്കര പാടാടീ കൃഷിയൊക്കെ ശരിക്കും ഇനി
ആഹ് ന്നായിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കാ ട്ടോ എന്നാ ശെരി